ഹലോ കേക്കാമോ?
ആഹ് കേക്ക്ണ്ട് ആഹ് ഇങ്ങെട്ട് അയുടെ കേക്ക് ഇല്ലെ?
ഹലോ ആഹ് കേക്കുന്നുണ്ട്. കേക്കുന്നുണ്ട്.
എന്തെല്ലാം വിശേഷം
സുഖമായിട്ടരിക്കുന്നു ആഹാരമൊക്കെ കഴിച്ചോ
ആഹ് ഹ ഇവിടെയും കഴിച്ചിട്ടില്ല എന്താ ഇന്നത്തെ പാചകം എന്ത് ശരിയാക്കി
ഇന്ന് നെയ്ച്ചോറ് ചിക്കന്
ആഹ് ഞങ്ങളിന്ന് ഞായറാഴ്ച ആയതൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നതേ ഉള്ളൂ
ആണോ ആഹ് ആഹ് എന്നിട്ട് വെച്ചിട്ടില്ലേ ആയിട്ടില്ലേ ഫുഡ് ഒന്നും
ഇല്ല അമ്മ വെക്കുന്നുണ്ട് മ്മ് മ്മ് അവിടൊക്കെ ഒറ്റക്കാണോ പാചകം എല്ലാരും വീട്ടിലും എല്ലാവാരും ഉണ്ട്
അല്ല ഞങ്ങളങ്ങനെ ഹസ്ബൻഡും ഞാനും പിന്നെ മൂന്നു മക്കളും ആഹ് അപ്പൊ ജോലിയില
ജോലി ഇപ്പൊ ഫ്രീയ അമ്മ ബാക്കി എല്ലാ ജോലിയും തീർന്ന് അമ്മ അവിടെ പാചകം ചെയ്യുന്നൊണ്ട് ഫ്രീയാ മ്മ് ആഹ് പഠിക്കാൻ പോകുന്നില്ല ഹൗസ് വൈഫാ
ശരി ആഹ് ആഹ് അപ്പൊന്ന് അടുക്കളേൽ കേറീട്ടില്ല ഇന്ന് അമ്മ അമ്മക്കാണ് ഡ്യൂട്ടി
അമ്മ കറി വെക്കട്ടെ വിചാരിച്ചു
ആഹ് അമ്മായിയമ്മയോ അതോ സ്വന്തം അമ്മയാ ആഹ് ശരി ആഹ് ആഹ് ഇവിടല്ലേ ചേട്ടൻ ഇവിടല്ല
ആഹ് ഞങ്ങള് എല്ലാരും കൂടെ ഒരുമിച്ച്
ആഹ് മക്കളോ മക്കളുണ്ടോ ആയിട്ടില്ല ആഹ് ശരി എന്നാ പിന്നെന്താ ഇന്നിനി എന്താ ചിക്കന് സ്പെഷ്യൽ ആയിട്ട്
ഇല്ല ഞങ്ങള് ഹ് ഹ് ചിക്കനകത്ത് മാത്രം പിടിച്ചിരിക്കുവ പിന്നെ സാലഡ് കാണും മ്മ് മഴയൊക്കെ എങ്ങനെയുണ്ട്
മഴ ഇപ്പ ഇങ്ങനുണ്ട് രാവിലെ ഒന്നും ഇല്ല ഇനി ഇപ്പങ്ങനെ ചെറുതായിട്ട് മഴയുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ വെറൈറ്റി ഫുഡുകള് ഒന്നുമില്ലേ വെറും ചോറ് ല്ലേ
ആഹ് ചോറ് ചോറ് ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു പക്ഷെ പെട്ട പെട്ടെന്നാ മീനൊന്നും കിട്ടാതെ വന്നപ്പോ പെട്ടെന്ന് ചിക്കനിലോട്ട്
ചിക്കൻ വാങ്ങ രാവിലെ ഒരുങ്ങണ്ട ബിരിയാണി ബിരിയാണി ഇഷ്‌ടാ
ആഹ് ബിരിയാണി ഇഷ്ട ഒരു കുക്കർ ബിരിയാണി ഒക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടും
ആഹ് മന്തി ബെക്കും
ഏയ് ഇല്ല അത്രെ ഒന്നും ഇല്ല മന്തിയിലോട്ടൊന്നും പോയിട്ടില്ല
ആഹ് മന്തി എളുപ്പാണ് നമ്മളെ ബിരിയാണിന്റെ അത്ര റിസ്കൊന്നൂല്ല സുഖായിട്ട് ഉണ്ടാക്കാം മന്തി ആരാണ് പറഞ്ഞ് കൊടുത്തേ മ്മ്
ഫ്രണ്ടാ ഫ്രണ്ട്
മോളെ പേരെന്താ മോൾക്ക് പേരില്ലാ മ് പോയോ അലമ്പാ കച്ചറേ ആഹ് ആഹ് ആഹ് പിന്നെ സൗണ്ട് കേട്ടപ്പൊ ഞാ ചെര്യേ കുട്ട്യേ പെണ്ണാണ് വിചാരിച്ചു
എന്താ കേട്ടില്ല
വെല്യേ കുട്ടിക്കെത്രായി
ആഹ് എന്താടാ ക്ലിയറായില്ല.
വല്ല്യേ കൊച്ചിനെ വല്ല്യേ കുട്ട്യേ
ഇപ്പൊ ഒന്നാം ക്ലാസ്സിലാ ഫസ്റ്റാന്റെഡിലാ മ് മ് മ് ചെർദിന് അവൻ മ് ബാലവാടി പോന്നു നെസ്
ആഹ് ശെരി ആഹ് ഇവിടാ വല്ല്യേ കൊ ച്ച് പത്തില് രണ്ടാമത്തെ ആർല് മൂന്നാമത്തെ മൂന്നില്.
ആ മ് മ്
പിന്നെ ആഹ് സുഖായിട്ടിരി കുളി ഒക്കെ കഴിഞ്ഞ് ഫുഡിന് കാത്തിരിക്കാണ്.
ആഹ് രാവിലെന്നെ എണീറ്റ് എല്ലാം ചെയ്യോ?
ആഹ് വെല്ല്യോള് ചെയ്യും അടിച്ചോരി തൊടക്കലും പിന്നെ ചെർത് മുറ്റൊക്കെ അടിച്ചോരും ന്ന് ഒന്നും ഇട്ത്തന്നിട്ടില്ല ന്ന് ഓലൊക്കെ ച്ച് ഫ്രീ യാണ് ലീവാണ്. ആഹ് ആഹ് ഇന്ന് ലീവാണ് അപ്പ അങ്ങനെ ഇര്ന്നു. മന്തിയൊക്കെ വെച്ച് പഠിക്കണ്ടെ
പഠിക്കണം പഠിക്കണം ഇനി നിങ്ങളൊക്കെ തര്ന്ന റെസിപ്പി വെച്ച്ട്ട് വേണം ഞങ്ങക്ക് ഇനി വീ വീട്ടി മന്തി ഉണ്ടാകാൻ
മന്തി ബിരിയാണിന്റത്ര റിസ് ക്കൊന്നുല്ല സിമ്പ്ളായിട്ട് വേം വെക്കാ മ്
ക്ക് ബിരിയാണീം ഫസ്റ്റ് ടൈമ് അങ്ങനെ വല്ല്യേ പിടില്ലായിര്ന്ന പക്ഷെ പ്പ വെച്ച് വെച്ച് അങ്ങ് കുക്കർ ബിരിയാണി ആന്നേ
ഇന്റെ ഫേവറേറ്റ് ഫുഡും ചിക്കൻ ബിരിയാണ്യാ
ആ
ഞാൻ ബിരിയാണിക്ക് വിചാരിച്ചാണ്ടല്ലോ പെട്ടെന്ന് കയ്യും ഇപ്പയീ പട്ച്ചതോണ്ട് ഇപ്പള്പ്പം മന്ത്യാണ് മന്തിക്ക് നല്ല സുഖാണ്. പിന്നെ അയിന്റെ കൂടെല്ല മസാലകളും പെർക്കി കൊ ർചേരാം വെച്ച്ട്ട് പിന്നെ റൈസ് എന്താ ഒന്ന് തെളപ്പിച്ചാ മതി. ആ തൾപ്പിക്ക്ണീ ക്ക് കൊർച്ച്പ്പ്ട്ട്ട്ട് പിന്നെ ഗ്രാമ്പോക്കെ കുരുമൊളൊകൊക്കെട്ടങ്ങട്ട് തെൾപ്പിക്കാ പിന്നെ ഈ മസാല ആഹ് മസ് മസാലക്കൂട്ടി ചിക്കൻക്കീ റൈസങ്ങട്ട് കോരിട്ട്ട്ട്
അത് നിങ്ങടെക്കെ റെസിപ്പി നിങ്ങടെക്കെ റെസിപ്പി കിട്ടീട്ട് വേണ ഇനി
ആഹ് ആ ആഹ് ശെരി അല്ല അല്ല ഞാനെക് ക്കണ്ടല്ലോ കല്യാണം കൈഞ്ഞ ഒന്നും അറീല്ലെന്നു വെറു ഒരു തക്കാളി കൂട്ടാനും മുട്ട പൊരിച്ചതും മാത്രം കൊണ്ടാ വന്നേ
അങ്ങനെ വെച്ച് നോക്കുവാന്നെങ്കി ഞാൻ ഇച്ചിരീം കൂടി അറിയാര്ന്നു.
ആണ് ല്ലേ ആ
ഏ ഇങ്ങനെ വല്ല്യേ ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കത്തില്ല ഈ പറഞ്ഞ പോലാ മ് അങ്ങനല്ല നമ്മുടെ സാധാരണ നമ്മള് വീട്ടിലൊണ്ടാക്ക്ന്ന പോലെയൊക്കെ നോർമല് കാര്യങ്ങള്
ഇപ്പ പിന്നെ ഒന്നും അറിഞ്ട്ടില്ലെങ്കിലും കൊയപ്പല്ലല്ലോ നമ്മടെ ജെമിനിനോടോ യൂട്യൂബിലോ ഒക്കെ ചോയിച്ച എല്ലാം റെഡ്യായി
ഇതും അങ്ങനെ തന്നെയാ അങ്ങനെന്നെയാ ഇത് പഠിച്ചത് അപ്പൊ പഠിച്ച് കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പഴത്തേക്കും പെട്ടന്ന് പെട്ടന്നു ണ്ടായി
പെട്ടെന്നാ ആയീത്
തുണിയൊക്ക കഴുകിയിട്ടോ
ആഹ് തുണിയിപ്പ മെഷീനാണ്ട് അപ്പോ പിന്നെ അതൊക്ക കഴിഞ്ഞ് ഇപ്പ കുളി കഴിഞ്ഞീണ്ടെറങ്ങാ അപ്പൊ പിന്നെയങ്ങനെ കോള് കോളിന്റ ടാസ്ക് കഴിഞ്ഞി ട്ടില്ലാ അപ്പന്നാ വിളിക്കല് ആയിക്കോട്ടെ വിചാരിച്ച്
ഉം ഉം ഉം എനിക്കും ടാസ്ക് കിട്ടീല്ലിതുവരെ ഇല്ലില്ലില്ല. ടാസ്ക് കിട്ടിയട്ടില്ല ഉം.
അയ്യോ ഇപ്പൊ കൂടിയതാ പുതിയതായിട്ട് കൂടിയതാ
ആഹ് അതെയതെ
ആഹ് ശരി ഞാനും പുതിയതായി ഇന്നലെ കൂടിയതാണ് ഇപ്പോ വരുമായിരിക്കും ടാസ്ക് ഇങ്ങനെ ഉം വന്നോണ്ടി
ഉം ഉം
പിന്നെന്നിട്ട് മക്കള് പോയോ
ആഹ് അത് പോയി അത് ഇടക്ക് വന്ന് എൻ്റേ ഒരു കമ്പ് കൂട്ടത്തെ എന്തോ കൊണ്ടുവന്ന് കാണിച്ചത് വെച്ചട്ടെന്തെങ്കിലും ചെയ്ത് കൊടുക്കണവെന്ന് പറഞ്ഞ്
ആഹ് ആഹ് അത് ശരി ആഹ് പോയില്ലേ പിൻ ആഹ് പിന്നെ വീടിനടുത്ത് താ ടൗണൊക്കെ
ആഹ് കൊറച്ച് ദൂരം ഒണ്ട് കൊഴപ്പ ഇല്ല എന്നാലും കൊഴപ്പ ഇല്ല
അംഗൻവാടിയലേക്കു നടന്ന് കൊണ്ടാക്കുവോ
ആഹ് അങ്ങനവാടീലോട്ട് നടന്നു കൊണ്ടാക്കും
അന്ന് ഞമ്മളിങ്ങനെ കുട്ടികളേം കൊണ്ട് നടന്ന് പോണ അതൊരു ഫീലാണ് അറ രാവിലെ വൈകുന്നേരം കൊറച്ച് ദൂരേണെങ്കി റിസ്കാട്ടോ പിന്നെ ചടപ്പാവും
റ്റത് വണ്ടീ കേറിയാ
ആഹ് അതന്നൊള്ളൂ പണ്ടൊക്കെ നമ്മള് സ്കൂൾ പോയിന് പണ്ട് നമ്മള് സ്കൂൾക്ക് പോയിനതൊക്കെ നട നടന്നും അങ്ങനൊക്കെയല്ലേ ഇപ്പത്തെ കുട്ടിയാക്ക് നടക്കാൻ കഴിയൂല ബേഗും ബുക്കൊക്ക് കനാണ് ബസില് പോയാലും ബസ്സിത്തന്നെ അവര്ക്ക് ബാഗ് പിടി ക്കാൻ കയ്യൂല
അത് സ്കൂൾ അ പിള്ളാരായാലും സ്കൂൾ ബസ്സി കേറിയാ വന്നെറങ്ങ് അല്ലേ ഇപ്പൊ ട്യൂഷനൊക്ക പോന്ന കൊണ് ണ്ട് കൊറച്ച് നടക്കും ഉം
ഏതായാലും ഉം പേ ഇന്നഅമ്മനേ അടുക്കലയിലേക്ക് ആക്കി വേറെയുള്ള ജോലികൾ എല്ലാം കഴിഞ്ഞോ
കഴിഞ്ഞു ബാക്കിയെല്ലാ ജോലിയും തീർന്ന് അപ്പയിത് മഴയായതു കൊണ്ട് പോയി വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു ആഹ് മീൻ കിട്ടുവെന്ന് പ്രതീക്ഷിച്ച് മീനും കിട്ടിയില്ല അപ്പൊപ്‌
ആയി ഇന്നത്ത കാലാവസ്ഥ ഇങ്ങനനേണ് മഴേക്കേണെന്ന് തോന്നുന്നു
അപ്പ പോളിയോ കൊടുക്കാൻ പോയിട്ടൊണ്ടായിരുന്ന് മോന് അപ്പ അങ്ങന അങ്ങന പോയപ്പഴത്തേക്കും ഉം അങ്ങനെ പോയപ്‌ പ്പഴത്തേക്കും വാങ്ങിച്ചോണ്ടങ്ങ് വന്ന് ഉം ഉം
പിന്നേ വേറെന്തു വന്നിട്ട് ഉം വല്ല്യോൻ വല്ല്യോനെവിടേ രണ്ടും ആൺകുട്ടികളാ ആഹ് വെല്ല്യോന് ഇപ്പോ എവിടെ കളിപ്പിക്കാരോല്ലേ ആല്ലേ ഫോണിലാണ് ഫോണിലെവിടേലൊക്കാറല്ലേ കളീപ്പോ സൗണ്ടൊന്നും കേക്ക്ണില്ലല്ലോ
ഇല്ല ഫോൺ ആ കൊച്ചു റ്റീ വി വച്ചിട്ടുണ്ട് ടി വി അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറത്ത
ആഹ് ചക്കയൊക്കെണ്ടോ അവടെ ചക്കേം മാങ്ങിയൊക്കെ വീട്ട്ത്തന്നെ
ആഹ് ഇവിടെ മാവ് മരം ഉണ്ട് പക്ഷെ പിടിച്ച് ഇല്ല ഉം ഉം അ ഒ പിടിച്ചിട്ടില്ല ഒരു പ്രാവശ്യം പിടിച്ചതാ പക്ഷെ മരം അത് കഴിഞ്ഞിട്ട് പിന്നാ പി ടിച്ചില്ലേ
ആഹ് അത് ശരി ആഹ് ഞങ്ങളെവടെ ഞങ്ങളെ വീട്ടിലൊന്നുല്ല കൊറച്ച് ഇപ്പക്ക്ണ്ട് ചക്ക അങ്ങനെ പാലോട്ത്ത്ത്ത്ന്ന്ങ്ങനെ കൊണ്ടേന്നെരും.
ആഹ് ഇവിടെ നമ്മടെ വീട്ടിലില്ലെങ്കിലും നമുക്ക് ആഹ് നമ്മുടെ നേബേഴ്സിന്റെതും എന്റെ റിലേറ്റീവിന്റോക്കെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് കിട്ടും
ടിച്ചടക്കി കറി ല്ലേ ച്ച് ആഹ് കൂട്ടാനൊക്ക വെക്കൊ? ഇഷ്ട്ട കൂട്ടാനൊക്കെ
ചക്ക ഇതുപോൽ ല്ല നമ്മള് ഇ ചീനി പെരട്ടുന്ന പോലൊക്ക പച്ചച്ചക്ക പെരട്ടീട്ടെ ഇച്ചിക്കങ്കറിഒക്കെയായ് തിന്ന്നൊക്ക നല്ല രസാ ക്കെ എന്താ? ആഹ് ആഹ് ആഹ് തേങ്ങക്കത്ത് നമ്മള് ഇട്ന്ന ചീനി മരത്ത് ഇട്ന്ന കൂട്ടത്ത് സാധനല്ലാം ഇട്ടിട്ട് നമ്മള് ഇതുവായിട്ട് നല്ലോലെ വേവിച്ചൊടച്ചി
ആഹ് ആ നല്ല ടെ അല്ലല് ഞങ്ങള്ണ്ടാക്കുന്നന്റെ ടേ പക്ഷെ ഇങ്ങള്ണ്ടാക്ക്ണെ വേറൊരു ടേസ്റ്റാണ്
ആയിരിക്കും ആയിരിക്കും നമ്മള് ഓരോ സ്ഥലം വ്യത്യാസം വരുമ്പോ തന്നെ ഓരോ രുചിയും വ്യത്യാ
രെപ്പോ ഹിന്ദൂസ് വെക്കുന്ന വേറൊരു സ്റൈല് മുസ്‌ലിംസിന്റെ ചിക്കം ബിരിയാണി അങ്ങനക്കൊരു പൊതുവേണ്ടല്ലോ ഓരോ നിയമങ്ങള് മു ചിക്കൻ ബിരിയാണി പ രി ഏ ചിക്കംകറി ആ പിന്നെ ക്രിസ്ത്യൻ ന്റത് അങ്ങനെ അങ്ങനെ
പിന്നെ ജോലികള് കെടക്ക്ണ്ടാവൂലേ പ്പൊ?
ഇല്ല ജോലിയെല്ലാം ഒരുവിധം ഒത്ങ്ങി ഇനി ഇതിന്റെ ഒരു ജോലിയേ ഉണ്ടായിരുന്നൊള്ളു
ഇങ്ങളെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലില്ലേ ആഹ് സന്തോഷായിറ്റ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോണ്
സന്തോഷായിട്ട് പോയിക്കൊണ്ടിരിക്ക്ന്ന് മഴ മാ ചെറിയൊരു വെയില് വന്ന് തൊടങ്ങി.
ആഹ് അത് ശരി ഇവടിം മഴ അങ്ങനെ ഒരു ഒര് ഉഷാറില്ലാത്തോര് മഴായി അങ്ങനെ പോവ്ണ്ട്
ആഹ് ഇവിടെയും തുണി ഇച്ചിരി വെയില് വരുമ്പോ തുണി എടുത്ത് വെളീല്ടും അപ്പ ത്തേക്കും മഴ വരും അത് പെറക്കി അകത്ത് കേറ്റും ഇങ്ങനെത്ത പൊക്കോണ്ടിരിക്ക
ഇന്നാ ഓക്കെ ശരി ന്നാ ഇപ്പം വിളി